ലോ
ആഹ് എന്തൊക്കെ വിശേഷം കൊറെയായല്ലേ വിളിച്ചിട്ട്
കുറേ ആയി വിളിച്ചിട്ട് വിശേഷൊക്കെ
എന്താ തെരക്ക് പെട്ടുപോയാ
തിരക്കി വിട്ട് സ്കൂള് തുറക്കലും അതിന്റെ തിരക്കും എല്ലാം ഒന്ന് ഒതുങ്ങി ഇന്നാ ഒന്ന് ഒതുക്കായ നിങ്ങടെ എന്തായി പിള്ളേരൊക്കെ പോയാ
ഉം അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്
ആഹ് ഇന്ന
പുതിയ സ്കൂള് മാറിയതുകൊണ്ടൊക്കെ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയ തുകൊണ്ട് അവള് ഹാപ്പിയാണ് ഇന്നൊക്കെ നേരത്തെ കാലത്തന്നെ ഒരുങ്ങിയിരിക്കാരുന്നു എന്താ ബസ്സൊന്നും വരാത്തെ ചോയിച്ചിട്ട്
അതേല്ലെ ആ ഭയങ്കര സന്തോ ത്തിലായിരിക്കും പോയേക്കണ ആള്
ഉം ഇപ്പേതായാണ്ടു മാസം വീട്ടിലിങ്ങനെ വെറുത ഇരുന്നപ്പോ ബോറടിച്ചപ്പഴേ അപ്പൊ സ്കൂള് തൊറക്കാനൊരു കൗതു മാന്നു എന്തായാലു ഇപ്പൊ ഈയൊരുമാസം ആ ഒരു കൗതുകം കാണും അതുകഴിഞ്ഞാൽ പിന്നെ മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കും
എന്റെ പൊന്നെ ഈ മാസം പഠിക്കാനൊന്നും ഉണ്ടാവില്ല കൊറെ വർക് ക്കുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് സന്തോഷാരിക്കും പിന്നെ അതഴിഞ്ഞങ്ങോട്ട് തൊടങ്ങും പരീഷായിട്ടും അതൊണ്ട് പിള്ളേർക്കുതന്നെ മടി പോവും ഉം എന്തായി വേറെന്താ? പിള്ളേര് പോയെടി ഇന്നലെ ഞാൻ പിള്ളേരെ കൊണ്ടുന്നാക്കി രാവിലെ പു പിള്ളേരോടൊപ്പം പോയത ഒമ്പതേകാലായപ്പിടുന്ന് പോയിട്ട് ന്റെപൊന്നോ ഒന്നര രണ്ട്ണിയായ് ഇവിടെ തിരിച്ചെത്തിപ്പ പിന്നെ
ഉം ഞാനും മേച്ചേരി ആളപ്പം പോയിരുന്നു വേറെ- സ്കൂള് മാറിയതുകൊണ്ട് അവൾക്കതൊരു പരിചയക്കൊറവൽ വെച്ചിട്ട് അവൾടെകൂടെ പോയി രണ്ട് മണിക്കൂർ അവിടിര്ന്ന് അവിടെ- മത്തം സ്വാഗതം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിട്ട്പോന്നു
ആ പിള്ളേ ന്നില്ലല്ലെ
ഇല്ല ഇല്ല ഇന്നും ഇന്നലേക്കെ ഉച്ചവരെള്ളൂ പറ- ഞ്ഞ് നാളെ മുതൽ ഫുൾ ടൈം എടുക്കുന്നും പറഞ്ഞു ഉം ആഹ് അങ്ങടാക്കി കൊടുത്ത് ഇങ്ങട് വരുമ്പോ സ്കൂൾ ബസ്സിൽ കേറ്റിവിടാൻ പറഞ്ഞ്
കേറ്റിവിടാൻ ആഹ് ഇന്നലെ ഞങ്ങ്ക്ക് സ്കൂൾബസ് ഇണ്ടായില്ല നമ്മള് പോയിക്കൊണ്ടുണാർന്നു അപ്പൊ ഞാൻ പറഞ്ഞ് എന്ന ഞാൻ ഞാനിപ്പോ അവിടെ നിക്കാന്നന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാനത് അതും കഴി പിള്ളേരെ കൂടെ ഒന്നരആയി ഇവിടെ എത്തിയപ്പോ
ആഹ
പിന്നെ അതയിന്ന് പിള്ളേരെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാണ്ടായി പിന്നെ അത്കഴ്ഞ്ഞ് ചോർ ത്തിന്നപ്പോത്തിന് പിന്നപ്പന്നെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി അങ്ങനെ വീട്ടിൽ കയറിപ്പോ നാല് ല നാലരയായി
അ ശരി കണ്ണിനെന്താ അലർജിയാ അതൊ
കണ്ണന് അലർജി അല്ല കണ്ണ് കണട വച്ചിട്ടുണ്ടേ മൂത്ത മോള് അപ്പൊ അവക്ക കണ് ചെറിയൊരു പവർ വ്യത്യാസം കാണിക്കണ്ടേവന്ന് ടെസ്റ്റ് ചെയ്തിട് കാണിക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് പോയൊക്കിയതാ
ആഹ
ഉം വലിയകൊയപ്പ ല്ല ചെറിയ നേരിയൊരിതാ കാണിക്കണള്ളൂ അപ്പൊ അവര് പറന്ന് പവർ ഇനി അങ്ങനെ നിക്കട്ടെ ഒരു വർഷോടും കഴിഞ്ഞിട്ട് നോക്കീട്ട് വലയ വ്യത്യാസം വരണ്ടെങ്കി മാത്രം ചേയ്ഞ്ച് ചെയ്താൽ മതിന്ന് പറഞ്ഞാ പിനെ ഒന്നും ചെയ്യാനുന്നില്ല
ആഹ ഇപ്പഴത്തെ കുട്ടികളൊക്കെ ഫോൺ അധികം യൂസ് ചെയ്യും അങ്ങനത്തെ പ്രശ്നം കൊണ്ട് തലവേദനയും കണ്ണിൻ്റെ പ്രശ്നമൊക്കെ മൊത്തത്തിൽ പൊതുവേ കൂടി വന്നിട്ടുണ്ട് നമ്മള് നിയന്ത്രിച്ചാലെ നമുക്ക് ആ നിയന്ത്രിച്ചാലകൊറച്ചക്കെ ഒക്കെ നമ്മൾ കൊടുക്കും പിന്നെ നമ്മള് പരിധിയിലപ്പുറം അവര് ഉപയോഗിക്ക നമ്മള് കൊറെ ശ്രദ്ധിക്കേണ്ടി വരും
പിന്നെ നമ്മള് ശ്രദ്ധിക്കണം ന് പറഞ്ഞനോക്കിയിരിക്കാൻ പറ്റൂലോടി ഈ പണിയിന്റെ ഇടയിൽ കൊറെക്കെ പറയും പിന്നെ ആ പെൺപിള്ളേർ അഗണ്ട് എടുത്തു പോകും പിന്നെ ടിവിയും എല്ലാം കൂടി കൂടിയപ്പോ രണ്ടു മാസത്തേക്ക് അങ്ങനെആയിരുന്നു പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ഇളയാക് കണ്ണിന് ഭയങ്കര ചൊറിച്ചിലർന്നു അണ്ട് പിന്നെ പൊടിയുടെ അലർജിയാ ഡോക്ടർ പറഞ്ഞത്
ആഹ അലർജി പല ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട് കണ്ണീനായിട്ട് വരുന്നതുണ്ട് ണ്ട് മൊത്തത്തില് ശരീരത്തിൽ വരുന്നത്ണ്ട് ചുമ പോലെ വരുന്നുണ്ട് അലർച്ച പാലായിട്ടായിട്ട്റ്റായിട്ട് യിട്ട് വരുന്നുണ്ട്.
അലർജി വന്നാ മാറൂല എന്ത് പാടാ അലർജി നമ്മൾ ഇടങ്ങേറായി പോവും എന്തോരം മരുന്നഴിച്ചാലും ഏക്കൂല.
ആ മരുന്ന് കഴിക്കുന്നവർ അത് കഴിച്ചിട്ടുണ്ട് ഇതായിപ്പോവും നമ്മള് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളും കുടുങ്ങും അതാണ് അലർജിയുടെ പ്രശ്നം.
ആഹ് മരുന്ന് കഴിച്ചാ ന കേക്കണില്ലേ പിന്നെ ഇദ്പ്പോ മൂന്നാഴ്ചത്തേക് ഒഴിക്കാൻ വേണ്ടി തന്നിട്ട്ണ്ട് തുള്ളി മരുന്ന്.
ആഹ് മരുന്ന് ഡോക്ടർ പറഞ്ഞ മാതിരി കൃത്യ സമയത്ത് കൊടു ത്താ മതി.
ആ ഇനി ഇപ്പ അങ്ങനെ ഒഴിച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കടി കുറഞ്ഞ് എന്നാലും നമ്മള് മൂന്നാഴ്ച്ച ഒഴിച്ചാലായിരിക്കും അതിന്റെ എഫക്റ്റ് വരള്ളൂ ഇനിപ്പ അല്ലെങ്കിൽ പിന്നെയും കേറി പിടിക്കുവായിരിക്കും.
ആഹ് കുറഞ്ഞാലും നമ്മള് നിർത്തേണ്ട അവര് പറഞ്ഞാ ടൈം പീരിഡ് വരെ ചെയ്താലുള്ളൂ അതിന്റെ ഗുണം കി
കൊണം കിട്ടുള്ളൂ ആ അതന്നെ അങ്ങനെ ഒന്നും ചെയ്തോക്കാന്നോർത്തോണ്ട്. പ്പ ഇരിക്കല്ണ്ട് പ്പോ ഇത്തവണ ഇപ്പ, രാവിലെ മറന്നു പോന്ന്, രാവിലെ ഒന്നാമതീ തെരക്കുടിച്ചു- സ്കൂളിലേക്ക് പോമ്മേ. ഓടി പോവുമ്പോ അതങ്ങ് വിട്ടു- പോവും മൂന്നാളും സ്കൂളിൽ പോൻണ്ട്.
ആഹാ..
അപിന്നെ ഭയങ്കര പാടാ ഈ തെര പിന്നെ, രണ്ടുപേര് നേരത്തെ പോവും അവർക്ക് നേരത്തെ എട്ടേകാലാവ്മ്പോ ക്ലാസ്സ് തൊടങ്ങും രണ്ടുപേർക്ക്.
ഏഹ് എന്ത് ട്യൂഷൻ ഇണ്ടോ?
ട്യൂഷനല്ലാ അവർക്ക് പ്പവര് പത്തിലും ഒമ്പതിലൊക്ക്യാ, അവർക്ക് ക്ലാസ് നേരത്തെ തൊടങ്ങും. എട്ടേകാലാവുമ്പത്തേക്കും തൊടങ്ങും
ആഹ് ആഹ്...
ക്കാലം ബസ്സിനാ പോണേയ് ലൈൻ ബസ്സിന് കേറിപ്പോയിട്ട് അവ്ടെ ഇന്നാലെ എട്ടെകാൽന് എത്തൊള്ളു.
ആഹ് ആഹ്. വീട് മെയിൻറോഡിന്റെ- എടുത്താണോ വരുന്ന്.
ത്തല്ല ഞങ്ങക്ക് ഇവ്ടുന്ന് രണ്ട് കിലോമീറ്റർ അപ്റംപോണം ഏഹ്, ബസ്റ്റോപ്പിലോട്ട്. ആപിള്ളേരെ കൊണ്ടന്നാക്കി കൊടുക്കും, നടക്കൂല. കൊണ്ടന്നാകുമ്പോ നടന്ന്- ഇവിടുന്നൊന്ന് എത്തൂല നമ്മള് തെരക്ക് പിടിച്ച്. പിള്ളേർക്ക് സമയോല്ല പിള്ളേര്എണീച്ച് ഒന്നിനും ഇടയില്ലില്ല.
അപ്പോ ഹസ്ബൻ്റ് ആക്കി- കൊടുക്കാണോ മെയിൻറോഡ്- ത്ത്.
ഇല്ലപ്പോ ഇക്കാലത്ത് നടന്നതല്ലേ? ഞാനാക്കി കൊടുക്കും ഞങ്ങൾ- രണ്ടുപേരില് ഒരാളാക്കി കൊടുക്കും.
ആഹാ ആഹാ..
ഉം അല്ല ഒന്നല്ലേ ഹസ്ബൻ്റ് ആക്കു അല്ലങ്കി ഞാനാക്കു ഇവരെ ഞങ്ങള് മാറി മാറി ആകും പക്ഷെ അപ്പ എനിക്ക് എളെയാള് പോണേ കൊണ്ട് എനിക്ക് ആടൈമന്നെ ഇപ്പേ എളെയാള് ഇത്തവണ പോണേ.
ആഹ് ഇപ്പള് തൊടങ്ങിട്ടുള്ളൂ പോക്ക് ഫസ്റ്റാ?
തൊടങ്ങിട്ടുള്ളൂ ഇപ്പൊ തുടങ്ങുമ്പോ തന്നെ നമുക്ക് പിള്ളേ കൊച്ചുങ്ങളുടെ സ്കൂൾ ബസ്സിന് ടൈമി ഇപ്പൊ ശരിയാവൂലല്ലോഒന്നാമത് എല്ലാവരും എടുത്തിടുത്ത് വരുമാ സമയം വഴികിയല്ലേ വന്നേ സ്കൂൾ ബസ്സ്.
ആഹാ.
ഇപ്പീ ഒരാഴ്ചത്തേക്ക് അങ്ങനെ വരുള്ളൂലേ സ്കൂൾ ബസ് ഓരോരുത്തരെ എടുത്തിടുത്ത് സമയം കറക്റ്റ്അല്ലല്ലാ.
ആഹ് ആഹ് ആഹ് ഒരാഴ്ച- പിടിക്കും അവരെ ടൈമിങ്ങും സ്റ്റോ- ഇപ്പൊ കുട്ടിയാളെ കാര്യങ്ങളൊക്കെ ക്ലിയറീത് വരുമ്പോത്തിന്. പിന്നെ സെറ്റായി കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം- തേ ഒരു ക ഇതിന് വരും ചെയ്യും.
ഒന്ന് സെറ്റാവാണങ്കി കൊഴപ്പം ഇല്ല പക്ഷെ ഞങ്ങടെ ഇപ്പ അങ്ങനെ നിക്ക്ണേ
ആഹാ.
ആഹ് അപ്പൊ സെറ്റ് ആയിട്ടില്ല
ഉച്ചക്കുള്ള ഫുഡൊക്കെ ശരിയാ
ഉച്ചക്ക് ഫുഡ് ഞാൻതെ ചാള ഒന്ന് വെറ്റിച്ചിട്ടുണ്ട് എന്ന മൊരിക്കാന്ന് ഓർത്തപ്പൊ കറന്റ്‌ ഇല്ല കറന്റ്‌ പോയി കറന്റ്‌ വരോ ഇത്രയേ നേരെ നോക്കിയിരുന്ന് കറണ്ട് വന്നീല
ആഹ് അവിടെ എന്താ പണികള് എന്തേലും ഉണ്ടോ അതോ മഴ എന്തേലും വന്നിട്ടാണോ കറന്റ്‌ പോയെ
ത് മൂടി കെട്ടിയ നിക്കണെ എന്നാലും എന്താണ് മഴ പെയ്തില്ല പക്ഷെ കരണ്ട് പോകുന്നർന്ന് പറഞ്ഞൂല ഇന്ന് രാവിലെ ഞാൻ
ഉം അനെപ്പ എന്തേലും ജോലിക്കൊ ക്കെ വേണ്ടിയിട്ടൊക്കെ ഓഫ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവർ മെസ്സേജൊക്കെ തരുവല്ലോ
മെസ്സേജ്ണ്ടായിന്ന് തോന്ന മെസേജ് കണ്ടില്ല അപ്പ ഞാൻ ഇവിട വന്നേ കരണ്ട് പോയി
ആഹ് രാവിലത്തെ തെരക്കിൽ അതിനെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല.
അത് ശ്രദ്ധിച്ചില്ല പിന്നെ കറണ്ട് പോയ യി കഴിഞ്ഞ് മൊ
അത് മഴയോട് മഴയോടനുബന്ധിച്ച് അവര് ലൈനൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഓഫ് ചെയ്തത് കാണി
ആഹ് ഓഫ്‌ ചെയ്തുണ്ടാവും അവർക്കിപ്പൊ ലൈനൊക്കെ ഇനിയിപ്പോ ആകെ പ്രശ്നമാവൂലേ മഴക്കാലത്ത് എല്ലാം ഒടിഞ്ഞ് കാണുല്ലേ കാറ്റ് വരുമ്പം.
ആഹ് ആഹ്
അതൊക്കെ കൊഴപ്പാവും അപ്പൊ അതുകൊണ്ട് നിനക്കെന്താ വെച്ചേക്കണ എന്തായി ഫുഡ് എന്തന്നാ ഉച്ചക്കത്തേക്ക്?
ഉപ്പേരി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല അവര് അത് വേറെ കൊറെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തു വിട്ട്.
ആഹ് ഞാനും അത് പിള്ളേർക്ക് നോക്കിപ്പോ ഞാൻ ഇന്നലെ വെണ്ടക്ക മേടിച്ചോണ്ട് വന്ന് ഒലത്തി കൊടുക്കാന്ന് ഓർത്ത് നോക്കിപ്പോ എന്നിട്ട് അത് കൊണ്ട് പോകില്ല ഞങ്ങക്ക് വേണ്ടാന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യുവെന്ന്? ഞാൻ അത് കൊടുക്കാല്ലോന്നുള്ള പ്ലാനില ഇപ്പൊ പോന്നേ എന്നിട്ട് പിന്നെ അത് കൊണ്ട് പോകൂലാന്ന് പറഞ്ഞു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇച്ചിരി മഷ്‌റൂമിന്റെ പറമ്പിന്ന് കിട്ടിയ കാട്ടിയതാണ് എന്നിട്ട് കുറച്ച് കൊണ്ടുവന്ന് തന്നു ഇച്ചിരിയെ ഉണ്ടായുള്ളു.
ചെയ്യലുണ്ടോ കിട്ട് വാങ്ങലൊക്കെ ഉണ്ടോ?
ഞങ്ങള് കൃഷി മേടി ക്കലുണ്ട് ലുലൂല് പോകുമ്പോ ഇങ്ങനെ കൂൺ കാണുമ്പോ മേടിക്കും കവറിലെ.
ട്ട്ന്ന ആ ടേസ്റ്റ് ഉണ്ടാവില്ല്യാ
അതില്ല അത്ണ്ടാവൂല അത് ഒരിക്കലും ഉണ്ടാവൂലല്ലോ. പക്ഷെ അത് നമ്മൾ മേടിക്കുമ്പോന്ന് പറഞ്ഞാൽ അത് അത്രയും തന്നെ ഉണ്ടാവും ഒരുപാട് ചുരുങ്ങി പോകില്ലല്ലോ പറമ്പിന്ന് മേടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ നമ്മള്
ആഹ് ഭയങ്കര ടേസ്റ്റ് ആക്കാരുന്നു
നല്ല ടേസ്റ്റ് ഉണ്ടായി കിട്ടാനും പാട പിന്നെ ഉള്ളിഎടുത്ത ഇതിപ്പ ഇച്ചിരി വല്ലിതാണ് മൊട്ട കൂണ് പോലെ ഇരുന്നിട്ട് ആറേഴെണ്ണവേ ഉണ്ടായുള്ളു മൊട്ട കൂണുവായിട്ട് വിടർന്നിട്ടില്ല
വിടരാത്തത് ഇല്ലേ
ആഹ് അപ്പ അപ്പുറത്തെ ചേട്ടൻ പറിച്ചുന്നതാണ് നല്ല ചേട്ടന്നാൽ അവരും എടുത്തിട്ടുണ്ട്
അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ അതാണ്.
ആഹ്
ഉം
ഉം വൈകുന്നേരത്തേക്ക് ഇനി എന്താ ഉണ്ടാക്കണത് പിള്ളേര് വരുമ്പത്തേക്ക്.
ഹലോ ഹലോ ഹലോ
ആഹ്
എന്താ റേയ്ച്ചു പോയാ.
ആ റേഞ്ച് കട്ടായി പോയി. ഹലോ കേക്കകള്ളേ
ആഹ കേൾക്കാം.
ആ എന്തെ കറിക്ക് കിട്ടിയോടീ.
ആ അതൊക്കെ റെഡി ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആയി.
ഉം അതേല്ലേ ആ ഞങ്ങള് ചാള കൊണ്ടുവന്നു വെച്ചാക്കുന്നു ചാള വെട്ടണം.
ആഹ് അവിടെ ച ക്കയും മാങ്ങയുക്കെയുണ്ടോ?
ചക്കാഉണ്ടായെടി ഒക്കെ തീർന്നു മാങ്ങേടെ സി സീസണ് ആയി വാങ്ങുന്നത് ഇപ്പോ രണ്ടണ്ണം മൂന്ന് ദിസം ഉണ്ട്. നിക്ക് കിട്ടായോ.
ആഹ് ഇവിടെ ഇണ്ട് അതൊക്കെ ഇണ്ട്. നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ആ
ആഹ് ളൊക്കെ ഇണ്ടോ?
സൗണ്ട് കേൾക്കുന്നു ആഹ്
ആ അപ്പർത്ത്ട്. അതെ ഈ മീന്റെ സൗണ്ടേട്ടിട്ടേ. ഓടി വന്നേക്ക്ണത്.
ആ അതെ വളർത്തുന്നതല്ല.
വളർത്തുന്നതല്ല പൊർത്തൊള്ളത്.
ആഹ്
മീന്റെ മണം കെട്ടിട്ടോ ഉം ആ പിന്നെ ഞാൻ വിളിക്കാട്ടാ.
ആഹ്
ആഹ് ശരിയെന്നാ
ശരി